ആഹ് ഓഹ് കേക്കാം
ഉം വേറെന്നാ വിശേഷം ചോറൊക്കെ ഉണ്ടോ ഫുഡ് കഴിഞ്ഞോ
ഓഹ് ചോറ് കൊറച്ചാളൊക്കെ ഉണ്ട് കൊറച്ചാൾ ഇഞ്ഞു ഉണ്ടാണ്ട്
ആഹ് അതെല്ലേ താമസിച്ചാണോ ഉണ്ണുന്നെ
ആഹ് ഞാന് കൊറച്ച് കഴിഞ്ഞേ കഴിക്കൊള്ളു മോന് ഒറങ്ങിട്ടൊക്കെ കഴിക്കൊള്ളു
ആഹ് അതെല്ലേ ഉം പെരുന്നാളൊക്കെ എറങ്ങാരുന്നോ
ഓഹ് അവിടെ എന്തേനി പാട്
ആഹ് ഇവിടെയും ആഹ് ഭയങ്കര എറങ്ങാരുന്നു എറച്ചിയൊക്കെ കിട്ടിയാ ഒത്തിരി കിട്ടിയാ അവിടെക്കെ ഒത്തിരി കിട്ടോ എങ്ങനാ
ഇവിടെ ഇല്യ അദികൊന്നും ഇല്ല ഇവിടെ ആകെ രണ്ട് പള്ളികത്തതേ ഉണ്ടാവുള്ളൂ
ആണോ
ഉം ഇങ്ങക്കോ
ആഹ് ഞങ്ങക്ക് ഇവിടെ പത്ത് കിലോക്കെ വെച്ച് കിട്ടും
ഓഹ് ഇവടില്യ ഇവിടെ ആകെപ്പോ ഒരു ഒരു പള്ളികന്ന് ഒന്നരക് കിലോനായി പിന്നെ ഒരു പള്ളി തന്ന രണ്ട് കിലോന അങ്ങനെ അത്ര തന്നെ.
ആഹ് അത്രേ ഉള്ളു.
ഉം അത്രേള്ളൂ.
ഉം നമ്മക്കിവിടെ ഒരു പള്ളിയിൽന്ന് പത്ത് പിന്നെ നമുക്ക് ഷെയർ ഉണ്ടെങ്കി ഏഴ് അങ്ങനെ ഇറച്ചിടെ മേളവാ.
ആഹ് എന്താ ണ്ടാക്കീ? പേര്ന്നാൾന് എന്തേനി?
പെരുന്നാൾന് നെയ്ച്ചോറ് വെച്ച് ഇന്നും പൊറോ ട്ട ണ്ടാരുന്നു ഒറോട്ട റോട്ടി ഉണ്ടായിരുന്നു.
ഏ
ഉം എന്റെ വീട്ടില് ആങ്ങളേക്ക് കാറ്ററിംഗ് ആണ് അപ്പൊ അവടെ ഇങ്ങനെ ഒത്തിരി ഫുഡ് വേസ്റ്റ് വരുമ്പോ ബാക്കി വരുമ്പോം ഇന്നലെ കൊണ്ടുവന്നാ വൈകിട്ട് പോയി ഉം കാറ്ററിങ്ങിന്റെ പരിപാടിയാണ്. ഇന്നലെ ഞാറാ ഞാ അവര് സ്വന്തവാക്കി. ഇല്ല ഇല്ല അവര് സ്വന്തമായിട്ട് ആങ്ങളേക്ക് സ്വന്തമായിട്ട് കാറ്ററിങ് വല്ല്യ കാറ്ററിങ്ങാ അയ്ന്റെ ഓണറാ. ഓണറാ.
ആഹ് ശെരി ആ അപ്പൊ വ്ട്ട്ക്ക്ണ്ടോവാൻ ണ്ടാവുലെ.
ആഹ് അപ്പേ ഈ ഞായറാഴ്ചൊസാവുംമ്പോ ഒത്തിരി ഫുഡ്‌ ചെലപ്പോ വാക്കി വരുവാണെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന എല്ലാർക്കും കൊടുക്കും.
ആഹ്
ഉം പ്പൊ ഇന്നലെ അന്നേരം അങ്ങെനേ പോയി എടുത്തോണ്ട് വന്നോണ്ട് പിന്നേ ഇന്നൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ടായിരുന്നു. എളുപ്പവായി രാവിലെ സ്കൂളിൽ പെനേരം എളുപ്പൊയി.
അവടൊക്കെ തോനാ ആള്ണ്ടോ കേറ്ററിങ്ങിന്?
ആഹ് ഇഷ്ടം പോലെയുണ്ട്.
വടെ നമ്മളവടെ അടുത്ത് അ യൽവാസിലോക്കെ പോയണ്ട്.
ആഹ് വർക്ക് ആഹ് പണിക്ക് പോവോ അതോ ആ ആ ആ ഇവടെ പോവുന്ന പിള്ളേര് ഒത്തിരി പേരുണ്ട് ഒരാങ്ങളെ പിന്നെ അയിന്റെ മൊതലാളിയാ സംസോന്ന് സംസഗ്യ അത്രങ്ങും പറഞ്ഞോണ്ട് ഉം ഉം ഉം. ഉം.
ആ
പാങ്ക് വിളിക്കുന്നുണ്ട തോന്നല്ലേ ആ ഇഷാസ്ക്കാ ആവിയമ്മ മഴയാണെലും ഒരു ആവിയുണ്ട് ഇവിടെ.
ആഹ് ആഹ്.
ചൂടുണ്ട് മഴയുണ്ടെങ്കിലും ഉം.
അതനെ അല്ലാ ഭൂമി അറിഞ് പെയ്തിയില്ല അഓണ്ടാ.
അതൊണ്ടായിരിക്കും അവടെ ചൂട് ഇല്ലായിരിക്കുംല്ലോ തണുപ്പായിരിക്കും.
ഇൽ ഇവടെപ്പൊ ഒന്ന് കൊർച്ച് നേര്ത്തെ പെയ്ത് നല്ലോൺ പെയ്ത് അഓണ്ട് കൊർച്ച് തൺ പ്ണ്ട്
ആഹ് ഉണ്ടല്ലേ ആ നമ്മള് വെളിയിലോട്ട് ഇറങ്ങിയാ പിന്നെയും ഉണ്ട് നമുക്ക്ക രിക്കുംമ്പളാ കൂടുതൽ.
ഇവടെയ്‌ന് വിവൽക്കൊക്കെ പനിയാ കുട്ട്യേൾക്കൊക്കെ. മ്മ്ഹ് ഈ മഴയട് തൊടങ്ങിയപ്പളേയ്. ഓൽക്ക് ഇപ്പേയ് ചൂട് നല്ല ചൂടിന്റെടയില് മഴങ്ങടു കി റ്റപ്പ ല ഒക്കെ മുറ്റത്തെ ഇറങ്ങിടും മയ അടുക്കുണ്ട അതില ഒക്കെ പനിച്ച്
ആ അതെല്ലേ എല്ലാടോം പനിയുണ്ട് ഇപ്പം ഉ പെരുന്നാളിനല്ലേ പെരുന്നാളിന്
കാ അതല്ല ഇങ്ങള് പിന്നെ വൈകുന്നേരം വല്ല ഇതിലെ ക്കെപോയി എന്താ പറയല് പിന്നെ ഊട്ടി മൈസൂർ വഴിയൊ
ആണോ ആഹ് അങ്ങോട്ട് പോയാ ടൂറായ്ട്ട് പോയ എപ്പ പോയി
അയ് ടൂറായിട്ടില്ല അതൊന്നിങ്ങനെ കറങ്ങി പോരാന്ന് വിചാരിച്ചിട്ട്
അഹ് ഹാ അടുത്താണോ മൈസൂർ ഇത്തിരി പോണ്ടേ?
ആഹ് ഓഹ് ഒത്തിരി നൂറ്റി ഇരുവതോ നൂറ്റി മുപ്പത് കിലോമീറ്റർണ്ട്
ആഹ് ഫാമിലി ആയിട്ട് എല്ലാരുംആയിട്ടോ അതോ ആഹ് ആഹ് മൈസൂർ മാത്രോ?
മൈസൂര് പിന്നെ മസ്നഗുടി ആയ്ലങ്ങനെ മൃഗങ്ങളെ
ആഹ് ആഹ് ആഹ് ഞങ്ങള് കഴിഞ്ഞ വർഷം പോയാര്ന്ന് മസനഗുടി വഴി ഊട്ടി ആഹ് പിന്നെ മൈസൂർ പിന്നെ അവിടെ സൂവില് പിന്നെ വൃന്ദാവം ഗാർഡൻ പിന്നെ മറ്റേ ഇത് കൂട്ടില്ലേ എന്താ ഉം അവിടെ എല്ലാം ഞങ്ങളും കേറി കഴിഞ്ഞ വർഷം പോയാരുന്നു
ഏഹ്
ഉം ഉം ഉം ആൾക്കാരുണ്ടോ ഒത്തിരി?
ഓഹ് ഇഷ്ട്ടം പോലെ ബ്ലോക്കൊണ്ട് പോവാനേ കയ്ഞ്ഞീല എന്തൊരുയാതി ബ്ലോക്കാന്നറിയോ ഉം നല്ല ബ്ലോക്ക് ചൊര് ത്ത്മല് മഴൊന്നുല്ല്യ ക്ഷേ ഇതെന്താറ്‌യോ ഇസ്കൂൾ തൊർക്ക്ണേന്റെ ത്ങ്ങടായപ്പളെ എല്ലാരും പോയതാ തോന്നീണ്ട് പെരും ബ്ലോക്ക
അതെല്ലേ ഊട്ടിയില് ഊട്ടീല് നല്ല തണുപ്പല്ലായിരുന്നോ?
നല്ല തണ്പ്പാ
ആഹ് ആഹ്ആഹ് ആഹ്
അത് വേഗം തിരിച്ചിങ്ങോട്ടന്നെ പോന്നീണ് നിക്കാൻ കയ്ല അം അയാതി തണ് പ്പാ ടപ്പൊ ചെർങ്ങനെ മയിം ചാറ്ണ്ടെയ്നി
ആഹ് ഇത് തന്നെ അവസ്ഥയാരുന്നു ഞങ്ങളും പോയി ഊട്ടിക്ക് ഞങ്ങള് പോകാൻ വേണ്ടി ഏതോ കുടിശി വഴികൂടൊക്കെ പോയപ്പോ തണു പ്പോണ്ട് മഞ്ഞുകൊണ്ട് വണ്ടി നീങ്ങേല്ലായിരുന്നു
ആഹ്ആഹ്
ലാസ്റ്റ് എങ്ങനെയൊക്കെ അങ്ങ് പോയി എത്തി പിന്നെ അവിടം വരെ പോയി വണ്ടി ഓടിച്ച് പോയിട്ട് തിരിച്ച് പിന്നെ ഇപ്പറത്തോട്ട് വന്ന് അവിടെയൊക്കെ എറങ്ങി
ആഹ് ഇവിടെത്തിയപ്പോ രാ നാലുമണി രാ രാത്രി പൊൽച്ചെ നാല് മണിയൊക്കഴിഞ്ഞ്
എത്ര മണിക്കാ പോയത്?
രണ്ട് മണിക്ക് ആഹ് ഉച്ചക്ക്
ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂടെ അപ്പ അവിടെ എപ്പത്ര എപ്പ എപ്പത്തി
അവിടെ അഞ്ച് മണി ആഹ് ഏരി ആഹ് ഏഴെമുക്കാലൊക്കെ ആയപ്പാത്യേ
ആഹ് അത്രയും പെട്ടെന്നെത്തി
ആഹ് എത്തി
നിക്കിവിടെന്ന് പോണോങ്കി ഒരു ദിവസം വേണം
ഏഹ്
ഉം ഞങ്ങളിപ്പൊ തലേന്ന്
ഇല്ല ഇവിട്ന്ന് ഞങ്ങക്ക് ആ ആകെ ഒരു ആറ് അഞ്ചാറ് മണിക്കൂറൊക്കെണ്ടാവൊള്ളൂ
ആഹ് അത്രേ ഉള്ളൂ അല്ലേ? ആ നമ്മക്ക് നല്ല ദൂരൊണ്ട് ഉം ഉം ഉം ണ്ട അവിടെ എല്ലാം പോയാ?
ഓഹ് ഔടൊക്കെ പോയി കറങ്ങി കണ്ട് കാട്ടുപോത്തും ആനിം
ആഹ് അതെ അതെ ആ വഴി വഴിക്കൂടെ അല്ലേ
ആഹ് വയിലൂടെ മാനും ഒക്കെ കണ്ട് അവിട്ന്നൊക്കെ കണ്ടേനോണ്ട് പിന്നെ ങ്ങള് സൂമിലൊന്നും കേറീല
ആഹ് സൂമില് കേറിയാ തന്നെ പ്രാന്ത് പിടിക്കും ഇറങ്ങണൊങ്കി ആഹ് വഴിക്കൂടെ നമ്മള് കേറിയേട്ത്തൂടെ എറങ്ങാം പറ്റ വഴിക്കൂടെ വന്നിറങ്ങണം നടന്ന് മടുക്കുള്ളൂ കേറായിരുന്ന നന്നായി കേറ്യ
രതിനന് ആ സുഖംന്നും കിട്ടൂില്ല
ആഹ് ഇല്ല ഇല്ല ഐന്റകത്ത് കേറിയാ പിന്നെ പാടം ഇറങ്ങ
നിങ്ങൾ എവിടെ കേറിട്ടാവലല്ലേ കോട്ടെല്
കോട്ട കറി ആഹ് അയിന്റെകത്ത് മൊത്തം കേറി ഞങ്ങള് കണ്ട്
അത അല്ലാത്തരു സംഭവ അല്ലേ
ആടിമറ്റേ ഇടിപ്പു സുൽത്താന്റെ കോട്ടയല്ലേ ആഹ് അത് ഞങ്ങള്ൾ മൊത്തം കേയറി നല്ല രസണ്ടായിത് ഒത്തിരി കാണാനുണ്ട് ആഹ് എല്ലാ അത അതെല്ലാം കേറീക്കണ്ട്
ആഹ്
ആഹ് അതിൽ ഒത്തിരി കാണാം അവിടെയൊക്കെ നല്ല കാണാനൊക്കെ
വരച്ച് വെച്ചതാണ അറിയിൂല അത്രയ്ക്കും എന്താണ് നിഴൽ വരെ ഉണ്ടല്ലോ ചിത്ര
അതെ അതെ അതെ അതെതെ കേറുമ്പഴൊക്കെ എന്ത് രസ അൻന്റെകം കാണൻ ആ കേറി പോകുമ്പോഴ അറ്റവും രസം
അവിടെ മൈസൂര് പോയാല അവിടെ കയറില്ലേ ഭയര നഷ്ടാണ്
അതെ അതെ പിന്നെ നമ്മൾ ആ വൃന്ദാവം ഗ മറ്റേ ഇത് ഗാർഡനിൽ പോകണമെങ്കില് മറ്റേ ഡാൻസ് കണ്ട് രാത്രിയില് ഇവിടെ ഡാൻസ് ഉണ്ട്
ആഹ് അല്ല ഇല്ല അത് ക
ആഹ് അത് വാട്ടർ ഡാൻസ് ഉണ്ട് വാട്ടർ ഡാൻസ് വെള്ളത്തിെള്ള വെള്ളം കൊണ്ടുള്ള ഡാൻസ് അത് രാത്രിയിലേ ഉള്ളൂ ഒരു എട്ട് മണി കഴിഞ്ഞാലേ ഉള്ളു
ആഹ്
ഉം ഊട്ടില് പോയിട്ട് അവിടെക്കെ എല്ലാം കറങ്ങിയാ
ആഹ് അവിടെ ഞങ്ങള് ഇങ്ങനെട് പോയിട്ടൊന്നുല്ല പ്രത്യേകിച്ച് ആഹ് അയ്ലങ്ങനെടടുെ ഇറങ്ങി പോന്നള്ളൂ
പോയി വന്ന് ഫാസി വന്നോളൂ അല്ലേ ആ കിടന്നാ പോയിതോ കിടന്നാ നിങ്ങവിട പോയ് കിടന്നാ ആഹ് റിസോർട്ട് എടുത്ത് കിടന്നോ ആഹ് ഇല്ല
ഉം ഞങ്ങള അവിടന്ന് അങ്ങനെന്നേ രാത് എത്രരിയപ്പോ പോന്നി ഇവിടെ എത്തിയോഞ്ഞറിന്നില്ലേ അവര് കൊലിച്ചൊ ഒരു നാല്മണിയൊക്ക ആായി
ട്ടടക്കനാല്
ആഹ് ആഹ്
റിസോർട്ട് എടുത്ത് കിടന്നു
ആഹ്
ആഹ് ആഹ്
അങ്ങനെ ആമ്പോ സുഖമാണ് നമ്മിവിടുന്ന് പോയിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് നിന്ന് പിന്നെ രാവിലെ അങ്ങട്ട് ഇറങ്ങണം എന്നാ എല്ലാം കാണാം ആഹ് ഇടക്ക് എന്തോ ഇതുണ്ട് സൗണ്ട് വരുന്നുണ്ട്
ആ ആ ആ ഇടക്ക് ചിലപ്പോ ഈ മഴയാവുമ്പോ റേഞ്ച് പോന്നതായിരിക്കും
ആഹ് ഇവിടെ അകത്ത് തീരെ റേഞ്ചില്ല ഞാൻ പൊറത്തിറങ്ങിയതാ
ആഹ് ഇവിടെയും ഇല്ല
മഴ ചാറിയുണ്ടങ്കിൽ അകത്ത്‌ റേഞ്ചില്ല ഞാൻ ഇങ്ങോട്ട് പുറത്തേക്കിങ്ങിയതാ
ആഹ് ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എന്റേലും അങ്ങനെ ഇവിടെ റേഞ്ചില്ല ഫൈവ് ജി ഫോണൊക്കെയാണ് പക്ഷ റേഞ്ച് കിട്ടുവേല
ആഹ്
ആ ആ ആ ഫുഡൊക്കെ നേരത്തെ കഴിക്കുന്നതാണോ സിമ്മ് എയർടെൽ ഐഡിയ ആയിരുന്നു ഐഡിയാക്ക്‌ ഇങ്ങനെ റേഞ്ച് ആഹ് ആഹ് ഇവിടെ എന്റെ ഐഡിയ ആയിരുന്നു ഐഡിയാക്ക്‌ കിട്ടാ ആ ജിയോ നല്ലയാന്ന് തോന്നുന്നു
ആഹ് ജിയോ വേഗം ഒന്നും പോവൂല്ല റേഞ്ച്
അതിന്റകത്ത് സി റീചാർജും കുറവാ പൈസ എമൗണ്ടും കുറവാ
ആഹ് ഞാനിപ്പോ ഞാ ആ ഞാൻ മുപ്പത്തൊമ്പതിന് കേറ്റി മറ്റേ വല്യ കഴിഞ്ഞിട്ട് മുപ്പത്തൊമ്പതിന്റെ കേ റ്റിയാല് നമുക്ക് അൺലിമിറ്റഡാ ആ എത്രയും ഉപയോഗിക്കാം.
ആഹ് അതെ അതെ അതെ ആ അതെ അങ്ങനെയാണോ ചെയ്യുന്നത് മൂന്ന് ദിവസത്തേക്കോ
ആഹ് മൂന്ന് ദിവസത്തേക്ക് അത് കോള് ചെയ്യാനില്ല പക്ഷെ നെറ്റ് നമുക്ക് വാട്സ്ആപ്പ് കോളും ഒക്കെ ചെയ്യാം
ആ ആ ആ ഞാൻ എന്റെ ഒരു മാസം എന്റെ ഇതില് ഒരു മാസം ആ മുന്നൂറ്റി എഴു പത്തൊമ്പതോ ഒരു മാസം
ആഹ്
ഉം അത്രേയും ആവൂല്ലോ ഒരു മാസത്തേക്ക് പെട്ടെന്ന് തീരുന്ന പോലെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ആഹ് ദിവസം പോകാനല്ല പാട്
ആഹ് അതേ
ഉം ഉം ഉം
നേരത്തെ കിടക്കുവോ
ഇല്ല ഇവിടെ കിടക്കുന്നൊന്നും പറയണ്ട ഒത്തിരി താമസിച്ചാ കിടക്കുന്നെ
ആഹ്
കിടക്കുന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട്
ആ ഇവിടുത്ത മാതിരി തന്നെയല്ലേ ഇവിടെയും അങ്ങനെ തന്നെ
ആ പന്ത്ര പിള്ളേരും കിടക്കുവാരുന്നേ
പതിനൊന്ന് മണി പന്ത്രണ്ട്‌ മണിയാ കണക്ക്
ആഹ് അത് തന്നെ അതാ പറഞ്ഞേ എന്താ കാരണം ഒന്നും അറിയത്തില്ല എന്തൊക്കെ എങ്ങനെ ഇതെല്ലാം പണി കഴിഞ്ഞാലും കിടക്കണമെങ്കിൽ ആ നേരം ആവും
ആഹ് ആഹ് അത് തന്നെ
ആഹ് ചിലയിടത്തൊക്കെ നേരത്തെ കിടക്കണോന്നാ പക്ഷെ നമ്മടെ ഒന്നും നടക്കുവേല്ല പിള്ളേര് ഉറങ്ങാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുവോ ഫോണും കിള്ളി ഇങ്ങനെ ഫോണും പിടിച്ചോണ്ടിരിക്കും
ആഹ് വിളിച്ചു കൊടുക്കാൻ ഫോണും കണ്ട നടന്നാ നേരം വൈകണതെ അത് എടുത്ത്‌ വച്ച് കഴിഞ്ഞാൽ ഉറങ്ങണേ കുറച്ചൊന്ന് പണിയാ അത് നോക്കി ഇങ്ങനെ ഇരിക്കും
ആഹ് അതെ അതെ അതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ പറ്റാത്തെ പതിനൊന്ന് പന്ത്രണ്ട്‌ ആവും
അത് തന്നെ എന്നാ നേരത്തെ എണീച്ചുവേയും ചെയ്യുവല്ലേ
ആഹ് അതെ അതെ അതെ എന്നാ ഞാൻ വിളിക്കാവേ.
ആഹ് ആയിക്കോട്ടെ.
ശരിയാണ്.